ഹലോ
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ എന്തുണ്ട്
ആഹ എന്തോ ഇരിക്കും ഇന്ന് എന്താ പരിപാടി
ആഹാ ഊണൊക്കെ കഴിഞ്ഞോ ഉച്ചക്ക്
ആഹ്‌ ഇന്ന് നേരത്തെ കഴിച്ചു
ആഹാ
സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു
ഇപ്പ രാവിലെ കഴിഞ്ഞോ
അവിടെയോ
ആ ഇവിടെയും ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിച്ചതേ ഉള്ളൂ
ഉം ഉ ഉം ഉം ഉ പിന്നെ മഴയ ഉണ്ടായിരുന്നോ അവിടെ
ആഹ്‌രാവിലെ ചെറിയ ചാറ്റല ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയില്
ആഹ് ഇവിടെ അതേഞാനാണ രാവിലെ തുണിയെല്ലാംഅലക്കി അന്നേരം വിചാരിച്ചു ഇന്ന് മഴയായിരിക്കും
ആഹ് രാവിലെ നല്ല ഒരു ചാറ്റിലുണ്ടായിരുന്നു ഒരു കോളൊക്കെ വന്നിട്ട് ഉം ഇപ്പൊ എന്തായാലും നല്ല വെയിലുണ്ട് ഉ ഇവിടെ രാവിലെ തുണി നന നടന്നില്ല നാപ്പ് ആ തുണി കഴുകണം
ആഹ്ശരി
ആഹഹ കൂട്ട മത്തി മുളകിട്ടത് പിന്നെ ബീട്രൂട്ടും മേഴുക്ക്‌വരട്ടി മോര് കാച്ചിയത്
ഉംഹും
ഉഹ് അവിടോ
ഇവിടെ ഇന്നലെ ചൂട വാങ്ങിച്ചെ ഇത്തൂടി ഇരിപ്പൊണ്ടാരുന്നു മോന് മാത്രെ കൊറച്ച് വറക്കാൻ എടുത്ത് ബാക്കിവെച്ചിട്ട് പറ്റിച്ചാല് പിന്നെ തീയല് വെച്ചു തീയല് വെച്ചു പിന്നെ പപ്പടം അങ്ങനെ ഞാനിവി ഹസ്ബന്റ് ഇല്ല ഞാനും അമ്മേം തന്നേള്ളു ഞങ്ങളതുകൊണ്ട് ഒരു കറി രണ്ട് പെ വെക്കത്തെ ഒള്ളൂ പിന്നെ കുഞ്ഞുങ്ങക്ക് മാത്രം എന്തെങ്കിലും മൊട്ടയോ മീനോ അങ്ങനെ എന്തേലും
ആഹ് അപ്പൊ തീയല് എങ്ങനെ ഉള്ളി തീയലോ അതോ കൊഞ്ചിട്ടോ
ചേന ചേന ചേന എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പചേന വച്ച് ജീരച്ചു
ആഹ ചേനേം കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് അല്ലെ
ആഹ് ചേനേം കൊച്ചുള്ളിയൊക്കിട്ട് തക്കാളിയൊക്കിട്ട് വച്ചിട്ട് ഉം എനിക്ക്‌ഭയങ്കര ഇഷ്ട തീയലിണ്ട് ഫേവറേറ്റാ
ആണല്ലേ അത്ഏത് തീയലാണേലും കൂട്ടുവോ
ഏ ഏത് തീയിലാണേലും കൂട്ടും
ആഹാ ആ തീയല് മാത്രം മതിയല്ലൊ നമുക്ക് ചോറ് കഴിക്കാൻ
അതെ അതെ പുളിതീയിലൊക്കെയാണെങ്കി പിന്നെ പറയണ്ട
ആഹ് ഹ ഹ
ഉം
ഉം പിന്നെ തീയല് എങ്ങനെയ ത ക്കാളിക്ക ഇട്ടാണൊ വെക്കുന്നെ അതൊ പുള്ളി പിഴിഞ്ഞൊഴിക്കുവോ
ത തക്കാളി ഇട്ട് തക്കാളിട്ട് ആ ല്ലെ ചെലപ്പം പുളീം പിഴിയും തക്കാളിക്ക് പുളി പോലെന്ന് തോന്ന്യ
ആഹ് ആഹ് അതെ അതെ ആഹ് ഉള്ളിത്തീയൽ ഉള്ളിത്തീയലൊക്കെ നമ്മള് പി പിറ്റേന്ന് കൂട്ടുമ്പൊ ഒരു ചെറിയൊരു പുളിയൊക്കെ വേണം
അതെ അതെ അന്നേരം തോന്നില്ല പിറ്റേസവ അതന്റേക്കെ അറിയുന്നെ മീങ്കൂട്ടാനൊക്കെ ആഹ്
പിന്നെ ഓണവൊക്കെ അടുക്കാറായല്ലോ ഓണത്തിന്റെ ഡ്രസ്സ് എട് പ്പൊക്കെ തൊടങ്ങിയൊ
ഓഹ് ഇല്ല ഞാനോക്കിയപോലുല്ലാന്നെ
ആഹ്
എന്നാരുനോണം
ഓണം ഓഗസ്റ്റ് ഇരുപത്തി ആറാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയ
അയ്യോ അപ്പം മിക്കവാറുന്റെ ഹസ്ബന്റ് വന്നി പോയിട്ടാരിക്കും പുള്ളി ജൂലൈ ലാസ്റ്റ് ആഹ് ജൂലൈ വരും
ആഹ് ഹ്
ആഹ് അപ്പം ഓണം അത് കഴിഞ്ഞാന് തോന്ന്
ആണ ആഹാ ആരോ പറയുന്ന കേട്ട് ട്ടിങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണെന്ന് പറയുന്നു കറക്റ്റ് അറിയ
ആഹ് ആഹ് ഒരു മാസം കൂടൊണ്ടല്ലോ ജൂലൈയും കൂടെ കെടപ്പില്ലെ ഞാനൊന്ന് നോക്കിയൊന്നുംല്ല എന്നാ ആഹ് എന്നാന്ന് ഒന്നും നോക്കിയില്ലാര്ന്ന്
ഉം ഉം ഹ്എങ്ങനെ അവിടെ ഡ്രസ്സ്എടുപ്പൊക്കെ
ആഹ ഇവിടെ ഡ്രസ്സ് എടുക്കും ഇവിടെ ഓണത്തിനാണ് ഡ്രസ്സ് എടുപ്പ് ഇപ്പൊ എന്റെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാ വിഷുവിനും ഡ്രസ്സ്ട്ക്കും ഓണത്തിനും ഡ്രസ്സ്ട്ക്കും ഇവിടെ ഓണാണ് ആഘേഷം
അഹ
വിഷൂന് അങ്ങനെ ഒന്നൂല്ല
ഓ ഓ ഉ ഉ പിന്നെ എങ്ങനെ ആഹ് ഓണത്തിന് എവിടേലൊക്കെ പോവോ റിലേറ്റീവ്സിന്റെ വീട്ടിലൊ
ആഹ് പോവാറുണ്ട് റിലേറ്റീവ്സിന്റേന്ന് പറഞ്ഞാ തിരുവോണത്തിന് നമ്മൾ വീട്ടി തന്നെയാ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ എവിടെലും ഒക്ക ഇങ്ങനെ പോവാറുണ്ട്.
അഹ ആഹ
വീട് ദൂരെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ രണ്ടൂസം നിന്ന്ട്ടെ വരത്തള്ളൂ. ഓണത്തിനൊക്കെ പോവും ഓണത്തിനന്നുല്ല അല്ലാതെ ആയാലും ഇപ്പ പുള്ളി വരുന്ന സമയത്തായാലും പോയി ദൂര ആയത് കൊണ്ട് നമ്മള് മൂന്നും നാലും ദിവസക്കെ ചിലപ്പോ നിന്നിട്ടാ വരുന്നേ അതെ അവടെ ചെല്ലുമ്പ അപ്പത്തെ മൂട് പോലെ ചെലപ്പോ ദിവസം എക്സ്റ്റെൻഡ് ചെയ്യൂ ഇല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോ പോരു അങ്ങ് ആ പിന്നെ പുള്ളിക്ക് അവിടെ ഭയങ്കര ഇഷ്ട പോയി ആഹ ഉ അവിടെ ഒരാള് ഭയങ്കര കളി അതിന്റെ എടയ്ക്ക് വഴക്ക് തന്നത്താനെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് അവ്ട്ന്ന് ബഹളം ഉണ്ടാക്കും.
ഉം ആഹ് അതെ നമ്മള് പോയി പൊഴേന്ന് നോക്കി നിന്നില്ലെങ്കി തീർന്നു
ആഹ് അൽ വീലന്നൊക്കെ പെട്ടന്ന് ബാലൻസൊ ചെലപ്പോ അന്ന് പിടിച്ചച്ച മുർ ല്ലേ അല്ലെങ്കിൽത് ഇരുന്നക്കക്ക കാരണം നമ്മള് കൊക്ക മന്നിേക്ക് കുഴപ്പവില്ല പക്ഷെ ജലം വണ്ടി മോവന്റെ വണ്ടി കിട്ടണം ആകെ ട്ടയ്റ്റായ്ക്ക്ണ് ആകെയ് ഉരുണ്ട് കേറി തനെത്താനെ അങ് കേറും വെള്ളിട്ട എറങ്ങാൻ അറിയാത്ത മാതിരി- ഇങ്ങോട്ടും മറിയാണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ് തന്നെ കേറും പശെ ചെ എറങ്ങാനത്രവശം പോരാ
അഹ് ഹാ ആഹ്
ഉം മറ്റ ചെര് ആഹ് ആണ് ആണ് ആണ് മരെ കേറ്യേ ഇപ്പഴത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് വെച്ചിര്ന്നയ്ന്നാല് വണ്ടീക്ക് കേറി ഒരു ബൈക്ക ഉണ്ട് ബുള്ളറ്റൊ- ചെറ്ത് അതേ കേറിയിരിക്കുവാ ആഹ്
ഉം
ഏ് ഒരു കാല് ഇന്ന് മടങ്ങിയിരിക്കുവാ പൊട്ടോട്ട് വെക്കണമെങ്കി ഇച്ചിരി പാടാ ആഹ് പിന്നെ തന്നെയൊക്കെ വെക്കും പിന്നെ തിരിച്ചറങ്ങാൻ പറയത്തില്ല
അഹ്ആഹ് ഉം
അതെ കേറി ഇര്ന്ന് ഇങ്ങനെ പോണം പിന്നെ കൈ കൊണ്ട് കാണിക്കണം മ്മളിങ്ങനെ തള്ളി കൊണ്ട് കാക്കട്ടെ ആഹ് ആഹ്
ആഹ് തന്നെ തന്നെ ഓടിക്കാൻ അറിയത്തില്ല ല്ലേ
അആഹ് തന്നെ ഓടിക്കാറീകാല് വെക് പക്ഷ ഇതങ്ങനെ പ്രസ്സെയ്തെ നമ്മള് പ്രഷറ് കൊട്ത്ത് ഓടിക്കണ കാല് പ്രസ്സ്ചെയ്ത് പോവുന്ന അത് പുള്ളിക്കാരിക്ക് അറിയത്തില്ല ഉം ആഹ് അങ്ങനെ ഓടിക്കാ അറിയത്തില്ല അത് കാരണം നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടാണ്
ഉം ഹും ഇവിടെയും മോനുണ്ട് അത് അപ്പൊ ഒരു- ചവണ ഇങ്ങനെ അവര് തന്നെ ചവിട്ടുമ്പോഴത്തേക്ക് അങ്ങ് നേരെ പോകുവല്ലോ എവിടേലും പോയി ഇട് തീക്കും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ ഒരു ദിവസം എന്തോ ചെയ്ത് തന്നെ അവിടെ കെടന്ന് കറങ്ങട്ട് എന്ന് കണ്ട് ഹാൻഡിൽ അങ് വളച്ച് വെച്ച് കൊടുത്തു
ആഹ് ആഹ്
ഒരു ദവസം തന്നെ ചവിട്ടി കറങ്ങി കറങ്ങി കറങ്ങിയ ആൾ അതീന്നങ്ങ് ചാടി എറങ്ങി തല കറങ്ങീട്ട് എന്നിട്ട് എന്നിട്ട് പൊത്തോ വന്ന് ഇറങ്ങി പൊത്തോന്നും പറഞ്ഞ് അവിടങ് ഇരുന്നു എന്നിട്ട് അവൻ തന്നെ ചിരിക്കുവാ അവൻ ഇന്ന് തന്നെ ചിരി വരുന്നു
പിള്ളേരുടെൊക്കെ കാര്യം ചിലപ്പോ നമുക്ക് രസം തോന്നി ചിരിക്കും വീഴുമ്പോഴൊക്കെ മോനാണെങ്കിൽ ദേഷ്യവാ നമ്മള് ചിരിക്കുന്നേ ഉടനെ നമ്മളെ വഴക്കണ്ട് ആ നമ്മളെ ല്ല എന്തിനാ കളിയാക്കി ന്നെ കളാക്കി ചോയിക്കും അവള് പിന്ന അങ്ങനല്ലഏടന്നേറ്റ് കൈോട്ട് ന്ന് തന്നെ താണ് ചീച്ചിയ
ഉം ഹം
ഉം
പിന്നെ ഉം പപ്പ വിളിക്കുമ്പോ പരാതിയൊക്കെ പറയാറുണ്ടോ
ഓഹ് ഇഷ്ടം പോലെ പരാതിയാ ഇന്നലെ ആണെ ഇവിടെ വൈകുന്നേരം അവന്റെ പപ്പ വിളിച്ചപ്പ പറഞ്ഞു പോറത്ത് കളിക്കാൻ വിടാൻ പറഞ്ഞു പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയി കളിക്കാൻ പോയിട്ട് എല്ലാം കൂടെ കുറെേ വെളിൽ പോയി കളിച്ച് കഴിഞ്ഞപ്പോ തിരിച്ച് വീട്ടിനകത്ത് വന്ന് കളിയോടങ്ങി ഈ കാർബോഡ്സിന്റെ അവിടെങ്ങനെ രണ്ട ആർച്ച് പോലെൊ പൊ പക്കത്തി കെട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ വരാന്ത പോലെ ചെറുതായിട്ട് വലിയ നീളവും വീതില്ല ചെറുതായിട്ട് അപ്പൊ അതെ കറി ഒരു പെൺകൊച്ച അതേ വലിഞ് കയറി പിന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നേ ഈവൻ അത് കണ്ടുകൊണ്ട് അതിന്റെ പൊക്കത്തോട്ട് കേയറിയ പുറകിനിന്ന് വേർ കൊച്ചു ഇവനെ പിടിച്ചൊരു തള്ളങ്ങോട്ടിട്ടു. ഞ്ഞന്നു താലെ കുത്തി താഴോട്ട് ഞാനങ് പേടിച്ച പോയന്ന് വെച്ചാൽ അതിന്റെ തൊട്ടപ്പുറത്താണെങ്കിൽ നമ്മള് പഴയ ടീ ഇപ്പോ പോയിട്ട് ഒരു തടി വെച്ചിട്ടുണ്ട് പിന്നെ മെറ്റ് കട്ടിലൊക്കെട്ട് ഇപലെ കമ്പി അതും പോരാത്ത ഇ മതിലിന്റെ താഴെയള്ള കല്ല് ഇതെല്ലാം അവിടെയ അയ്യോ എനിക്ക്പ്പുറ പിന്നെ വലെ നോക്കാൻ പോലും അങ് വെപ്പ്രളവ പോയി എന്താവാന്ന്റിയാത അമ്മ പിന്നെ ഓടിച്ച ചെന്നപ്പോ മണ്ണിക്കടപ്പവാ കിഞ്ഞ എന്റെ കയ്ൽിരിക്കുന്നു പൊടി ഞാനങ്ങ് നിന്ന് വിറച്ചു പോയി ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല എവിടെ ഇടിച്ചുല്ല കരഞ്ഞു ഒരുപാട് കരഞ്ഞു. കണ്ണിനകത്തും വായിലൊക്കെ മണ്ണൊക്കെ കേയറി അതെ ഒരു ഇതായി പോയി അവൻ മ് ആ ഞാനപ്പ ഇവനെ എടുത്ത് കഴിക്കാൻ വെയിലൽ കഴിക്കാൻ അകത്തു കൊണ്ടുപോയിട്ട് തിരിച്ച വന്നപ്പം പിള്ളാരെ ഒന്നും കാണുന്നില്ല. പേടിച്ചു പോയി വഴക്ക് പറയുന്ന് വിചാരിച്ചു അതിങ്ങൾ അങ്ങ ഓടി വഴക്ക പറയുന്ന് പേടിച അവരങ്ങ് ഓടി
ഉം ഹം
അത് കാരണം പിന്നെ അവന അങ്ങ് മടിയായിപ്പോയി പിന്നെ പോവാന് പിന്നലെ ഇന്ന് രാവിലെ അവന്റെ പപ്പ വിളിച്ചപ്പോ പറയുന്നു പപ്പ അവളന്ന തള്ളിയിട്ടു എന്നൊക്കെ പറയുന്നു അങ്ങനെ പാപ്പ പറഞ്ഞു തിരിച്ചരെണം കൊടുത്തുവയ്യായിരുന്നു അതൊക്കെ ചോദിക്കത് പ്പൊ പപ്പ പറയും തിരിച്ച രണ്ടെണ്ണം കൊടുക്കാൻ പറയും ഞാൻ പറയും ആരെയ ഒന്നും ചെയ്യല്ലേന്ന്റിയുമ്പോ അപ്പ പറ അങ്ങനല്ല തിരിച്ചും മേല് നോവുമ്പോ അങ് നിർത്തിക്കോളും എന്നാ പറയുന്നെ
ആഹഹാ അപ്പൊ പിന്നെ അവരും നമ്മളും തമ്മില് എന്തുവാ വ്യത്യാസം.
അതാ തങ്ങല്ല സ്കൂളിലായാലും വിടുമ്പോ ഞാൻ പറയും പിള്ളാരൊന്നും ശെരിയല്ല അവിടെ ചെന്ന് ടീച്ചറോട് പറയണേ പറയും. അത്ശാ അവന്റെ പപ്പ പറയും ആ അവന്റെ പപ്പ പറയും തിരിച്ചു തല്ലാൻ പറയും.
ആ ആ അതവന്റെ അപ്പൂപ്പനും അമ്മു പ്പ ഞ്ഞാങ്ങനെ പറയും തിരിച്ചു മേല് നോവിക്ക് അപ്പൊ അവരങ്ങ് നിർത്തിക്കോളൂ
അഹാ ഏ
പക്ഷെ അവനൊന്നും ചെയ്യത്തില്ല അവന് ടീച്ചർ വഴകക്ക് പറയോന്ന് പേടി ഉണ്ട്. അല്ലങ് ഈ തിരിച്ച് ഉഭദ്രവിക്കുണ്ടോന്ന് ഇവൻ ന നല്ലോണം അടിച്ച നല്ല വേദനയാ മോന് നല്ലോണം അടിക്ക വൻ നമ്മളൊക്കെ അ പ്പൊ ആ ഒരു അടി പിള്ളേർക്ക് കൊണ്ടാ അവർക്ക്ന്താന്നുള്ളരു തോന്നൽ അവനുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതുവരെ തിരിച്ച് തല്ലിയില്ല.
ഉം ഉം അല്ല നമ്മള് തിരിച്ചതല്ലാം പറയുന്നു പക്ഷെ ത തല്ലി കഴിയുമ്പോ അവർക്ക കൊന്ന് കഴിയുമ്പോ അവര് വീണ്ടും തിരിച്ചുതല്ലത്തില്ലേ.
അതാ തിരിച്ചുതല്ലും ഉം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും
അതെ ഉം
ഞാൻ ഞാൻ പറയാ സ്കൂളിലാണെ ഞാൻ പറയും ടീച്ചറോട് പറയ് മോനെ തല്ലുമ്പോ ആന്നൊക്കെ പറഞ്ഞിട്ടാ പോവുന്നെ ന്നാ ഇപ്പം പ്പോ പിന്നെ ടീച്ചറും പറഞ്ഞു അവനൊന്നും ചെയ്യത്തില്ല ഇങ്ങോട്ട് എന്തേലും പിള്ളേർ ചെയ്ത എന്നോട് വന്ന് പറയുന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു സമാധാനമാ ഉം
അതെ പോയിട്ട് വരുന്നവരെ നമുക്ക് ടെൻഷൻ ആയിരിക്കും ഉം
ആ അമ്മമാർക്കുള്ള ടെൻഷൻ അനക്കാളും പാപ്പമാർക്കാണല്ലോ അവർക്ക് തിരിച്ച് തല്ലണന്നുള്ള പോളിസി അല്ലേ എപ്പഴു ആളാവാൻ രണ്ട്ര തിരിച്ച് കൊടുക്കണന്നുള്ളൊരു മെയ്ന്റ അതാ അതെ
ഉം ഉം ഉ
ഉം കഴിഞ്ഞ ജോലിയെല്ലാം കഴിഞ്ഞോ
ആ ജോലി ഇനിയിപ്പോ തുണി കഴുകലുണ്ട് അതമ്മ അങ്ങ് ചെയ്തോളും ഇപ്പൊ ഇപ്പൊ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഇരുന്നാ മതി അമ്മ തുണി കഴിയാനായിട്ട് ഇറങ്ങിട്ടുണ്ട് ഉം
ഓ ശരി ഉം ന്നാശരിന്നാ
ആ ശരിയെന്നാ
ഓക്കെ